ആഹ് കേക്ക് ഉം എന്നയെടുക്കുവാർന്നു ഹലോ ഹലോ ഇടക്ക് എന്തോ വി ആഹ് ഇ പ്പ കേക്കാം ഇപ്പ കേക്കാം നേരത്തെ എന്തോ ഇങ്ങനെ വിട് കേക്കാം കേ ക്കാൻ കേക്കത്തില്ലേ കേക്കാൻ പറ്റുന്നുണ്ടോ ഹലോ
ജസ്റ്റ് നമ്മൾ
ആഹ
ഏ തന്നെയോണ കേക്കാവോ
ആഹ് ഇപ്പൊ കേക്കാം കേക്കാം കേക്കാം ആ ആണോ ഇപ്പൊ ശെരിയോ ഞാൻ പറയുന്ന കേക്കാവോ ഞാൻ പറയുന്ന കേക്കാവോ ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ
കേക്കാവോ
എനിക്ക് കേക്കാം നിനക്ക് കേക്കാവോ എനിക്ക് കേക്കാം നിനക്ക് കേക്കാവോ
കേട്ട അതന്നെ
അറിയത്തില്ല ലോടാ ഫോണിച്ചിരി നീക്കിപ്പിടിക്കി ചെവി വെക്കാണ്ട്
എന്തേലും ആയിക്കും
ആഹ ആഹ് ആഹ പോണിച്ചിരി നീക്കി പിടിച്ചു നോക്ക്
ആഹ് കയ്യി പിടിച്ചേക്കാപ്പൊ ചെവി വെച്ചിട്ടാണന്നറിയില്ലല്ലോ
ആഹ് എന്റെ ഫോണിന് അങ്ങൻത്തെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ കയ്യിലാ വെച്ചേക്കുന്നത് അതുകൊണ്ടാ പറഞ്ഞേ
ആഹ് ഞാന്പ്പൊ ശരിയായി
ആണോ എന്താട്ക്കായിരുന്നു ഇടക്ക് എന്നിട്ട് എങ്ങോട്ട് പോയി?
ഇപ്പന്നെ ബാക്കി തുണി കൂടെ അലക്കാൻ പോയേക്കുവാർന്ന് ഇപ്പൊ ഉണ്ടല്ലോ വെയിലി വെയിലില്ല അപ്പൊ ഞാൻ ആ സ്വട്ടറലക്കിട്ട കുഴപ്പണ്ടോ
വെയില് ആ നല്ല വെയിലുള്ളപ്പോഴാണെങ്കിലാടാ നല്ലന്നാന്നോ അല്ലെങ്കിൽ ഇത് അങ്ങനല്ല ഒരു മണവും വരികേല്ലേ
അതെ
അല്ല വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അതിലിട്ട് ഒന്ന് സ്പിൻ ചെയ്തെടുക്ക്
ആഹ് ഇപ്പൊ എല്ലാ തുണിയും അങ്ങനന്നെ ചെയ്യുന്നേ
ആഹ് അതാവുമ്പം ചെറിയൊരു വെയിലുണ്ടേലും നന്നായിട്ട് ഉണങ്ങി കിട്ടൂല്ലോ
അതെ ഉം
ഞാനിപ്പ സ്ഥിരം അതാ കൊച്ചിന്റെ തുണി മൊത്തം അയിന്റെ അകത്താ ഇപ്പം ചെളിയില്ലല്ലോ പക്ഷെ എപ്പഴീ മൂത്ര ഒഴിച്ച് മൂത്ര ഒഴിച്ച് മൊത്തവും അലക്കാൻ കാണും
ആ
ആഹ് ഇന്ന് ഇന്നലെയാണേൽ നല്ല വെയിലായിരുന്നു പക്ഷെ
ആഹ് ശരി ഇവിടെ ആയിരുന്നു ഉച്ചക്കൊക്കെ വന്നപ്പോ അത്യാവശ്യം നല്ല ചിലപ്പോ കുറച്ചുകൂടി കഴിയുമ്പോ വെയില് വരുവായിരിക്കും
ആ യ്യോ നാളേം നാളെ കഴിഞ്ഞും പെയ്യാതിരുന്നാ മതിയായിരുന്നു
ആ എന്നാ?
ഞങ്ങളാണെങ്കി കുടുംബക്ഷേത്രത്തിൽ പോവാണേ
ആഹ് ആഹ് ആഹ്
അന്നേരം അങ്ങോട്ടൊക്കെ പോകുമ്പോ മഴയാണേ കൊച്ചിനേം കൊണ്ട് പാടല്ലേ
ഏ ന്നലെ ഇവിടെ ഒട്ടും പേയ്തില്ല മഴങ്ങനെ
ആണല്ലേ
ആ വീട്ടില് അമ്മെ വിളിച്ചപ്പോ രാവിലെ നല്ല മഴയായിരുന്നുന്നാ പറഞ്ഞെ
ആ ഇവിടെ ഒരു പന്ത്രണ്ട് മണി വരെ അങ്ങ് തോരാത്ത മഴയായിരുന്നു അത് കഴിഞ്ഞ് പെട്ടെന്നങ്ങ് മഴ നിന്ന് വെയില് വന്നതേ
ആഹ്
ആഹ് അയ്യയ്യോ ഉം ഞാൻ പറഞ്ഞില്ലെ ഇച്ചിരി നേരത്തെ ഉറക്കുള്ളൂ കൊച്ചെണീട്ടിട്ട് ദേ കുരുത്തക്കേടാ ഇതിലേ നടന്ന
അഹ് ആ
അതീ സെറ്റിയിലൊക്കെ പിടിച്ചങ്ങ് എണീക്കുവേ എന്നിട്ട് രണ്ട്‌ കൈയും വിടും അതാ ഇവളുടെ കുഴപ്പം പിടിച്ചങ്ങ് നിന്ന് നിക്കുവാണെങ്കി സാരമില്ല ഇത് പ്പ് ങ് പിടിച്ചങ്ങ് കേയറിയിട്ടങ് കൈ അങ്ങോട്ട് വിടും അടിച്ചും തല്ലി നിലത്ത് കിടക്കും
ശ്ശൊ
ഉം
ഉം നന്നായിട്ട് നടക്കാൻ തുടങ്ങില്ലല്ലോ മു കുത്തി അല്ലേ
മുട്ടേ പൊക്കി ഉള്ളൂ മുട്ടേ പൊക്കി ഉള്ളൂ അത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കും മുമ്പേ അവള് ചെല്ലണ്ടടുത്ത് ചെല്ലും കഴിഞ്ഞ ദിവസം അടുക്കളേന്ന് വർക്ക് ഏരിയയിലോട്ട് തലേയും കുത്തി വീണു അന്നേരം ഞങ്ങളിപ്പ ഇവിടെ ക്യാമറ വെ വെച്ചുകഴിഞ്ഞേക്കുവാ അതുകൊണ്ട്. വീണത് പിന്നെടുത്ത് ക്യാമറയിൽ എടുത്ത് നോക്കിയപ്പം ഭയങ്കരമായിട്ടൊക്കെ വീണു പക്ഷെ ആശാനൊന്നും പറ്റ.
ഏഹ.
ഉം ഉം അത്. കട്ടളപ്പടിയെ പോയി നിന്നട്ട് ഇച്ചിരി അങ്ങ് കൈ കുത്തണം ഇച്ചിരിയും കൂടെ ആവണം രണ്ടു മാസൊക്കെ. കഴിഞ്ഞല് അവിടൊക്ക അവക്ക് ഇറങ്ങാൻ പറ്റൊള്ളു. ഒരു നോട്ടോല്ല അങ്ങ് സ്പീഡന് പോകുന്നു അങ്ങോട്ട് പോകുന്നു തലേ കുത്തി. താഴെപോന്നു ഇതന്നെ പണി മ്മ്. ആഹ ഇനിയിപ്പ അടുത്ത നടക്കാറാവമ്പോ അടുത്ത ഓട്ടം എങ്ങനാണേങ്കിലും രസ. ആ.
ഏ.
ചോറുണ്ടോ ഉണ്ണാറായോ.
ഇല്ല കൊറ വെശക്കാനും തുടങ്ങീല്ല അതോണ്ട്. മച്ചവന്ന് കഴിച്ചിട്ട് പോയി കൊറച്ച് കഴിഞ്. ട്ട് കഴിക്കാൻ നിർത്തണ്ട് അവിടെന്ന കറിയൊക്കെ.
ഇവിടെന്നെ ചക്കക്കുരു മാങ്ങയും കറി വെച്ചു വൻപയർ തോരനും വെ. ച്ചു.
ഹഹ.
പിന്നെ അച്ചാറും പപ്പടൊക്കെള്ളോണ്ട് അങ്ങനെ അങ്ങ്. മതിയല്ലോ അല്ലേ തന്നെ ഞാൻ പറഞ്ഞില്ല അമ്പല. ത്ത്പോകുന്നൊണ്ട് നോയമ്പാണേ.
ആഹ് ആഹ ആഹ.
അതുകൊണ്ട് വേറൊന്നുല്ല.
ആ എത്രമാസം കഴിഞ്ഞ അമ്പലത്തി കയറാൻ പറ്റുന്നെ.
ഡെലിവറി കഴിഞ്ഞിട്ടോ. ആ നമുക്ക് കുഞ്ഞുണ്ടായി ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞാ കേറാം. നമ്മുടെ ആ ഒരു പീരയഡ്സ് നിക്കാ. ല്ലെങ്കിൽ ഒരു മാസംലും എടുക്കും ഇങ്ങനെകൊറേശ്ശെ ബ്ലീഡിംഗ് ഉണ്ടാവും എപ്പോഴും.
ആഹ് ഹഹ് ആഹ.
കേറ പക്ഷെ ഞാന് ന്ന് വെച്ച് കഴിഞ്ഞ ഇവക്ക് ചോറ് കൊടു. ക്കാൻ പോയപ്പഴാ പോയെ അയിന്മുമ്പേ പോയില്ല.
ആഹ്
ആ നമ്മള് ചേ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോ ചിലര് പറയും അഞ്ചു മാസം കേയറാം ഏഴ്. മാസം കേറാന്നൊക്കെ പറയും പ്രഗ്നന്റ് ആയിുന്നപ്പോ ഞാൻ അഞ്ചാമത്തെ മാസം പോയതേള്ളു പിന്നെ പോയില്ല.
ആഹ് ഞാനും അതേ തോന്നു.
ആഹ് ഇവളായിട്ട് ചോറ് കൊടുക്കാനായിട്ടാപോയ.
ആഹ്.
അതായത് കുഞ്ഞിന്റെ അനക്കം നമുക്ക് അറിയാൻ തുടങ്ങുമ്പം തൊട്ട് പോവരുതെന്ന് ഒരു കൂട്ടര്. പറയും.
ഹേ ഹേ.
ആ ചിലര് പറയും ഏഴുമാസം വരെപ്പോവാ ഒരു പ്രശ്നംല്ലന്ന് പറയും.
ഏ.
ഉം.
എനിക്ക് എങ്ങോട്ടേലൊക്കെ പോകുമ്പോഴെരിക്കും കറക്റ്റ് നടുവേലൊക്കെ കൊറെേ നേരം ഇരിക്കുമ്പോ. ചെലപ്പോ എവിടെലും വീട്ടിലിരി.. വലിയ കുഴപ്പമൊന്നുല പക്ഷെ എവിടേലോക്കെ പോവമ്പോ. സിനിമക്കപോകുമ്പോ അകനൊക്കെയായിരുന്നു.
ആഹ്.
അതുകൊണ്ട് ദൃശ്യം. ഈ കഴിഞ്ഞ ഇടക്ക് വരെ സിനിമയ്ക്ക് പോയിരുന്നു അതിരടി വരെ കാണാൻ പോയി. ദൃശ്യം ത്രീ വന്ന് കാണാൻ പറ്റിയില്ല.
ഇനി ഇനി പോവല്ലേ എന്നാന്ന് വെച്ച ഉണ്ടല്ലോ നമ്മക്ക് ഡേറ്റ് ആകാറായിട്ട് ഇരിക്കുവല്ലേ? എന്റെ ഒരു ചേച്ചി ഇതേപോലെ ഒമ്പത് മാസ് ആയപ്പോത്തേക്കും മറ്റൊരു സിനിമ കാണാൻ പോയേ
ആഹ്
എന്റെ പൊന് സിനിമ കണ്ടിട്ട് വീട്ടിൽ വന്നു അത് നല്ല സ്റ്റണ്ടിങ് പടവായിരുന്നു.
ഏ
സിനിമ കണ്ട് വീട്ടിൽ വന്നപ്പോഴ് ത്തേക്കും വെള്ളം പൊട്ടിപ്പോയി. നമ്മള് കുഞ് കെടക്കുന്ന ഒരു ലിക്യുട് ഇണ്ടല്ലോ?
ആഹ്
പോയി പിന്നെ അവിടെ അടുത്ത് തെ ന്നെയായിരുന്നു ഹോസ് വിട്ടില്ലേ അപ്പെ പന്ത്രണ്ട് മണി സംതിങ് ആയി ന്നിട്ട് പിന്നെ അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലിൽ പോയി അപ്പം ബെടെ പറഞ്ഞ ഡേറ്റ് റ്റൊന്നും ആയില്ല പക്ഷേ ഈ നമ്മൾ ഓവറ് ആയിട്ടുള്ള സൗണ്ട് അങ്ങനെ അപ്പ അവര് പറയും അങ്ങനെയൊന്നും പോവല്ലെന്ന്. ഒണ്ട് ഇനി അങ്ങനെ പോവൊന്നും ചെയ്ല്ല് കേട്ടോ. അഹാ എനിക്ക് തോന്നുന്നു ഞാൻ അഞ്ചാം മാസം ആയപ്പോള ഒരു സിനിമ കാണാൻ പോയത്.
ആ ആ ആ
ഇവളേം കൊണ്ട് പോവാന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഉം അഹൊണ്ട് ആ ഇനി നിങ്ങൾക്ക് ഉടനെയൊന്നും പോക്കൊന്നും നട ഒന്ന് എനിക്കൊന്ന്നില്ല അല്ലെങ്കിൽ ഒരാള് പോണം ഒരാള് കൊചിനെ നോക്കി അങ്ങനെയൊക്കൊയാണെങ്കിൽ നടക്കും.
അയ്ഞ്ഞി ഫോണിലൊക്കെ കാണാം. അത് പിന്നെ നടക്കിലല്ലോ? എ ഇവെടെ സാമ്പാറ് ഉണ്ടായിരുന്നു. ഒണക്കമീൻ അച്ചാറൊക്കെ ഇരിപ്പ്ണ്ട്.
ആ ആ ആഹാ എല്ലാരും ഒക്കെ ഇപ്പ എപ്പോ വരും വൈകുന്നേരം ആവോ അതോ?
ആ ചേട്ടത്തി വെരുമ്പോ ഒരു ഏയൊക്കെ ആകും. അ അപ്പ ചേട്ടൻ വിളിക്കാൻ പോകും അതുകൊണ്ട് അവര് രണ്ടു പേരും ഒരുമിച്ചാവെരുന്നേ.
ആണോ ആ ആ
മം അമ്മ ഒരു മൂന്നര നാലൊക്കെ ആവുമ്പത്തേക്ക് എ വരും. ഇഞ്ഞിപ്പോ നാളെ അവധിയാ
ആവു ശനിയാഴ്ചയാണ്.
ആഹ ഇണ്ടായി.
മം ആ ശെരി ശെരി ശെരി.
ഏ
നിങ്ങക്ക് അവിടന്ന്ന്നെ പയറാണോ കിട്ടുന്നേ ഈ അഗംവാടീന്നൊക്കെ?
ആ എനിക്ക് പയറും ശർക്കരെ ആ.
അയ്യോ ഞങ്ങൾക്ക് ഇവിടെന്നെ ഗോതമ്പും ചെറുപയറുവാ കിട്ടിക്കൊണ്ടിരുന്നേ.
ആണോ പിന്നെ ന്താണ്ടോ വേറൊരു പൊടിയൊണ്ടല്ലോ? അമൃതം പൊടിയാണെന്ന് തോന്നുന്നു അയ്ൻ വേറെന്തെങ്കിലും പേരുണ്ടോ? എനിക്കറിയത്തില്ല അ ആ അതപ്പോ ഒരുപാട് ഒന്നും എനിക്കൊന്നും അങ്കൻവാടിയിൽ കിട്ടില്ലാന്ന്. അപ്പൊ അവിടുത്തെ ടീച്ചറ് ചോദിച്ചു വേറെ വേറെ കൊടുക്കണോ അതോ എനിക്ക് നിക്ക് തരണോന്ന് ചോയ്ച്ചു. അങ്ങനെ ആ കൊച്ചിനെ കൊട്ത്തു. അതെനിക്ക് തോന്നുന്നു യിരിക്കുംന്ന് അറിയില്ലങ്ങനന്ന്
ആണോ ആ
പിന്നെ എനിക്ക് കാണാൻ മാത്രം വയറെന്നും ഇല്ലന്ന്
ഏഹ എടാ ആദ്യത്തെതിൽ അങ്ങനാ പക്ഷെ ഡ ലിവറി കഴിഞ്ഞയ്ഞ് കഴിഞ്ഞിട്ട ഉണ്ടല്ലോ ഈ കാണാനില്ലാർന്ന വയർ അങ്ങനെ തന്നെ ഇരിക്കും അത് കൊറയത്തില്ല
കൂടോ അത് ഇത ഇങ്ങനെല്ലെ
ഇല്ല കുറെ കൂടെക്ക് ഒട്ടും എന്നും പറഞ്ഞ് നമ്മുടെ പഴയ ആ ഒരു സ്ലിം വയറല്ലേ അത് കിട്ടത്തില്ല അതെ
എല്ലാരും ആസായതായിട്ട് അവർക്കത് വിശ്വാസം വരത്തില്ല
അയ്യയ്യോ ഇത് വയറ് മുറുക്കിയക്കെ കെട്ടുമ്പോം കുറേക്കെ മാറും പിന്നെ എനിക്കാണെങ്കിൽ ഓപ്പറേഷന കൂടെ ആരുന്നുണ്ട് ഒത്തിരി മുറു
ആഹ ഞാൻ ചോദിക്കാട്ടായിരുന്ന ഓപ്പറേഷന ആയിരുന്നല്ലേ
ആഹ് അയ്യോ നോർമലിന്റെ അങ്ങേയറ്റം വരെ നോക്കി ഞാൻ ചത്തു പോയില്ലന്നെ ഉള്ളു ഇവളുടെ തലയിറങ്ങി വരത്തില്ലായിരുന്നേ ഇല്ലല്ല ഇവളടെ തല വലുതായത കൊണ്ട് ഇറങ്ങി വരത്തില്ലായിരുന്നു
ആഹ
അതായിരുന്നു അങ്ങനെ പിന്നെ ഓപ്പറേഷൻ ചെയതായിരുന്നു എടാ എന്നാ ഞാൻ ഇപ്പ വിള
ലാസ്
ആഹ അത ഞാൻ ഇപ്പൊ വിളിക്ക ഇപ്പൊ വിളിക്ക
ആഹ ഓക്കെ ഓക്കെ